ഹലോ
കേൾക്കാമോ
ആഹ് കേൾക്കണ്ട് ആഹ്
എന്തുണ്ട് വിശേഷം
സുഖാണ് എന്തൊ നിങ്ങടെ വിശേഷം
സുഖാണ് വീട്ടിലാണ് ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഫുഡൊക്കെ കഴി ങ്ങനെ റസ്റ്റ് എടുകാണ് സൺഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീ ട്ടിൽ തന്നെണ്ട് അപ്പൊ അവരെ നോക്കി ഇങ്ങനെ ഇരിക്ക മ മറ്റേത് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചാൽ ഒന്നിങ്ങനെ മയങ്ങി പോകാറുണ്ട് അവരുണ്ടാവുമ്പോ അതിനൊന്നും പറ്റത്തില്ല എന്ത് ചെയ്യുന്നു പഠിക്കുയാണോ
ആഹ് ഞാൻ പഠിക്കാണ്
ആഹ് ഇന്ന് പിന്നെ ലീവ് ആയിരിക്കുവല്ലേ അല്ലേ
ആഹ് ആഹ് ഇന്നും ഇപ്പൊ മൂന്ന് ദിവസായി ലീവായിട്ട് മുഹറമ്പത്തിന്റെ അന്നും ഇന്നലെ ഇന്നൊക്ക ആഹ് കഴിച്ച് കഴിച്ച്
ഉം എന്തായിരുന്നു ഫുഡൊക്കെ
ഫുഡ് എന്താ പറയാ ആഹ് സാധാ ചോറും പിന്നെ ഉള്ളിക്കൂട്ടാനും പിന്നെ കാടമുട്ട പ്പീങ്ങിനി അതും
ആഹ് എങ്ങനെ സ്കൂള പോവാറ് ലൈൻ ബസിനാണോ അതോ സ്കൂൾ വാഹ ത്തിലാണോ അങ്ങനെ
അല്ല ലൈൻ ബസ്സിലാണ്
ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം
വെക്കേഷൻ ആഹ് കൊയപ്പില്ല ഞാന് ഇന്റെ വീട്ടിലല്ലേ ഞാൻ ഇമ്മാൻ്റെ വീ ട്ടിലേനു ഉള്ളേ
ആഹ് അവിടന്നാണോ സ്കൂളിലിക്ക് പോകാറ് അതൊ വെക്കേഷൻ അവിടെ പോയി നിന്നതാണോ
ആഹ് വെക്കേഷനിൽ അവിടെ പോയിന്നാണ്
ആഹ് ടൂറ് യാത്ര അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ
ആഹ് അങ്ങനെ പറഞാല് ഇപ്പ ഇങ്ങനെ സിയാർത്തൊക്കെ കൊണ്ടോവലുണ്ട് ഇപ്പാന്റെ കൂടെ അങ്ങനെ പോകും പിന്നെ ലാസ്റ്റ് ലാസ്റ്റായിട്ട് പോയത് എന്താ തൂവൽ തൂവൽ തീര ഇണ്ടല്ലോ
ആഹ്
കൊ ആഹ് അങ്ങട്ട് പോയി
എങ്ങനെ അങ്ങനെ ഫാമിലി ഒന്നിച്ച് അങ്ങനെ പോവലേ അതൊ അങ്ങനെ നമ്മള് ഒരു കേങ്ങ അങ്ങനെ പോകല്ല ബസ്സിലൊക്കെ ഒരുമിച്ച് ഒന്ന് അങ്ങനെ പോകാറുണ്ട് അങ്ങനത്തതിലാണോ പോകാറ് അതോ ഫാമിലിയ ആയിട്ട് അങ്ങനെയാണ് പോവാറ്
അങ്ങനെയും പോവും ഫാമിലി ആയിട്ടൊക്കെ പോവും
ആ എല്ലാ വർഷവും അങ്ങനെ പോവാറുണ്ടോ അതോ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പോവാ എങ്ങനെയാ
അല്ല ഇടക്കിടക്ക് അങ്ങനെ എപ്പോഴെലും ഒയ്‌വുണ്ടാകുമ്പോ എല്ലർക്കും ഒയ്‌വുണ്ടാകുമ്പോ അങ്ങനെ പോവും
ആഹ്
ഉം
അവിടെ ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ കുറവാണോ അതൊണ്ടോ
മഴ ഇന്ന് നല്ലോണ്ടായിന് ഇന്ന് ഇപ്പോഴാണ് ഒന്ന് വെയിലറിക്ക്ന്ന് രാവിലെ മുതലേ മഴ
ആ ആഹ് ആഹ് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോ കുറവാണോ ഉം വീട്ടില എന്തൊക്കെയ കേണരെന്നെ ആഹ് പുഴവക്ക അങ്ങനെ എന്തെങ്കലും പാടവക്കത്തൊക്കെയാനൊ വീട് വരുന്ന
ഏഹ് ഏഹ് അല്ല പാടൊക്കെ കുറച്ച് ആ കുറച്ച് എടുത് തൊട്ടടുത്തില്ല കുറച്ചപ്പുറത്ത്
ആഹ്
പടങ്ങളിൽ കൃഷിയൊക്കെണ്ടാവാരിലെ നെൽകൃഷിയൊക്കെ ഉണ്ടാവാറിലെ
ആഹ് ഇണ്ട്ണ്ട് നെൽ കൃഷിക്കെണ്ടാവും
മ്മ് സ്വന്തമായിട്ട് കൃഷിയോ കാര്യങ്ങളുണ്ടോ
ഏഹ് അങ്ങനെയൊന്നുമല്ല എൻ്റെ വീട്ടിലിങ്ങനെ ചെറിയ തോതില് ഇങ്ങനെ ഇണ്ട്
ആഹ് വീട്ടിലെ പച്ചക്കറി ആയിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാവൂുള്ളൂ അല്ലെ
ആഹ് ആഹ് ചെറിയ
ഉം പൂന്തോട്ടം കാര്യങ്ങളുണ്ടാ
ഏയ് അങ്ങനെയൊന്നുല്ല കൊറച്ച് ചെടികളൊക്കെ ഇണ്ട്
ആഹ് ചെടിയോടൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലേ
താല്പര്യൊക്ക ഇപ്പെണ് അധികചെടിയൊക്കെ കുഴിച്ചിടല്ല് ഞാനങ്ങനെ നോക്കലില്ല
ആഹ് ഇപ്പൊ പഠിക്കണതുകൊണ്ട് അങ്ങനത്തെടത്തൊക്കെ ഒന്ന് തിരിഞ്ഞ ട്ടുണ്ടാവില്ല ടൈംവേണ്ടല്ലേ രാവിലെ പോയിട്ട് വൈകിട്ട് മടങ്ങിവരും പിന്നെ സ്കൂൾ സ്കൂൾത്തെ കാര്യങ്ങൾ തന്നെ ഉണ്ടാവൂലെലേ
ആഹ് ആഹ് ആഹ് വൈകുന്നേരം വന്നാ ടൈമ ചായൊക്കെ കുടിച്ചാകുബോത്തിന്നെ പാക് കൊടുക്കും
ആഹ്
ഉം
കൊറ വീട്ടിൽന്ന് കൊറ പോണോ സ്കളേജിക്കൊക്കെ
അല്ല ഒരു ബസ്സ് കേറിയ മതി
ആഹ് പിന്നെ അങ്ങാടിൽ തന്നെയാണോ വീട് വരുന്നത് അതൊ ഉള്ളേരിയയിലാണോ
അല്ല അങ്ങാടിന്ന് കൊറച്ച് പോന്നിട്ടാണ് നല്ല ഉള്ളരിയെക്കല്ല കുറച്ചന്ന് പോന്നിട്ട് ഒന്ന് ഉള്ളരിക് വരും
ആ അപ്പൊ നമ്മള് ബസ്സിനൊക്കെ നടന്ന് പോകേണ്ടി വരൂലെ കേറാന് അതോ വീടിന്റ അയൽക്കത്തുകൂടെ ലൈൻ ബസ്സ് പോകുന്നുണ്ടോ
ഇല്ല ഇല്ല ഒരു അഞ്ചിനിറ്റ് നടക്കണം സ്റ്റോപ്പ്ക്ക്
ഉം മറ്റുള്ള വാഹനങ്ങളൊക്കെ പോവില്ലേ റോഡിലൂടെ വീടിനടുത്ത്
ആഹ് ആഹ് അ അല്ലാത്ത സ്കൂൾ ബസ്സൊക്കെ പോവും
ആഹ് ആഹ്
മെയിൻ റോഡല്ല അല്ലാത്ത റോഡാണ്
ആഹ് ആഹ്
ആഹ്
അവിടെ കൂടുതലായിട്ട് കൃഷികളൊക്കെ എന്ത കണ്ടുവരുന്നത്
അത്പോ വാഴ പൂള പിന്നെ
ഉം ഇ വായിം ഇപ് പൂളക്കെയള്ളടത്തൊക്കെ പന്നികളുടെ ശല്യം അങ്ങനത്തൊക്കെ ഉണ്ടാവാറുണ്ടോ
കേില്ല ഈ വെക്കേഷനൊക്കെ ഞാന് ഇവിടില്ലാത്തോണ്ട് ഇപ്പൊ എല്ലാതും അറിയില്ല രണ്ടു മാ അങ്ങനെ പറഞ്ഞി ആഹ് ആഹ്
ഉം എങ്ങനെ ഈ സ്കൂള് ഇല്ലാത്ത ദിവസത്തെ ഈ ഫ്രീ ടൈമ് ഒക്കെ എന്താ ചെയ്യാർ
ഫ്രീ ടൈമിലൊക്കെ പറഞ്ഞാല് അങ്ങനെ ഒന്നെങ്കി എന്തേലുംന്ന് എയുന്തെ വായിക്കെ അല്ലെങ്കിൽ എന്താ ചിത്രം വരക്ക കാലിയോഗ്രാഫി ഒക്കെ ചെയ്യും അങ്ങനെ എന്തേലുമൊക്കെ ക്രാഫ്റ്റ് ഒക്കെ
കാലിഗ്രാഫി ഇങ്ങനെ ഓൺലൈനായി പഠിച്ചെടുത്തതാണോ
അല്ല അത് ഇങ്ങനെ കുറെ കണ്ട് അങ്ങനെ പഠിച്ചതാ
ആഹ് ചെറുപ്പം മുതലേ ഡ്രോയിങ്ങിനോട് കമ്പമുണ്ട് അപ്പം ഇങ്ങനെ യു യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടാക്കിയായിരിക്കുമല്ലേ
ആഹ് ആഹ് ആഹ്
ഉം ഇങ്ങനെ ഫ്രണ്ട്സ്കാലേ ഒക്കെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ വരച്ചു കൊടുക്കാറുണ്ടോ
ആഹ് ആഹ് അങ്ങന കൊടുക്കും
ഉം ഉം അതങ്ങെ ഏഹ് ചെറിയ വരുമാന രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ടോ അതങ്ങനെ
ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനൊന്നുമില്ല അങ്ങനെ ഫ്രണ്ട്സ്ളൊക്കെ പറയുമ്പോ അങ്ങനെ ചെയ്തു കൊടുക്കും പിന്നെ ബര്ത്ഡേയ്ക്കും പാർട്ടിക്കും അങ്ങനൊക്കെ
ഉം ഉം ഇപ്പൊ കുറ കുറേ ആളുകള് അങ്ങനെ ഫ്രെയിം ചെയ്തിട്ടും അങ്ങനെയൊക്കെ നമ്മള് പഠിക്കുന്ന കൂടത്തിലൂടെ ഇങ്ങനെ ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ചെറിയ ഏണിങ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പലരും പോ ഇങ്ങനെ മെയിലാഞ്ചിയുടെ കോൺ ഉണ്ടാക്കിയിട്ടും ഇതുപോലെ കാലിഗ്രാഫി വരച്ച് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടും പിന്നെ ഓരോരുത്തര് പി പിച്ചറൊക്കെ ഇങ്ങനെ വരച്ചെടുത്ത് ഫ്രെയിം ചെയ്തെടുത്തിട്ടൊക്കെ ഇങ്ങനെ ചെറിയ ഏണിങ്സ് ഇങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ട് മറ്റേത് നമ്മള് പഠനം കഴിഞ്ഞ് മാത്രം ജോലി എന്നുള്ള രീതിയിലായിരുന്നു മുമ്പൊക്കെ ഇപ്പൊ പലരും പഠിക്കുന്ന ടൈമില് തന്നെ ചെറിയ രീതിയില് ഇങ്ങനെ ഏണിങ്സ് കണ്ടെ ണ്ടെത്തി വരുന്നുണ്ട് ഇപ്പോ ഓരോ വീട്ടമ്മമാരാണെങ്കിലും ഇപ്പൊ വെറുതെയിരിക്കാൻ ആരും ഇതാവുന്നില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പഠിച്ച് മ മക്കളൊക്കൊആയവരും വീണ്ടും ഓരോ എക്സാമും കാര്യങ്ങളും എഴുതിയെടുത്ത് ഓരോ ജോലിക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാ പിന്നെ വീട്ടിലാണെങ്കിലും അച്ചാറിന്റെതായിട്ടും അല്ലെങ്കില് കേക്കിന്റെ കാര്യങ്ങളായിട്ടും സ്റ്റിച്ചിങ്ങ് ആയിട്ടും അങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ വരുമാനത്തിലേക്ക് ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് നിങ്ങൾക്ക് എന്തേലും
കൂടുതല് എന്താണ് ഇഷ്ടം സ്റ്റിച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടാണോ
ആഹ് അങ്ങനത്തെ ഇഷ്ടാണ് ഇതുവരെ പോയിട്ടില്ല ഇനി ഈ വെക്കേന്ല്
ആഹ് ആഹ് ആഹ്
ഫിലിമും കാര്യങ്ങളൊക്കെ കാണലുണ്ടോ ഇങ്ങനെ തിയേറ്ററില് പോയി ഇട്ട് കാണുന്നത് പതിവാണോ അതിങ്ങനെ യൂട്യൂബിലൂടെ ഇങ്ങനെ എടുത്ത് കാണലാണോ
ഫോണിലിങ്ങനെ ആപ്പ് ഉണ്ടല്ലോ ടെലിഗ്രാം ജിയോ
ആഹ് ടെലഗ്രാമില് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് കാണാമായിരിക്കും ല്ലേ
ആഹ് ആഹ് ഐലേ അല്ലെങ്കിൽ
ഇവിടെങ്ങനെന്റെ പിള്ളേരും അങ്ങനെ കാണലുണ്ട് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാും ഇൻസ്റ്റാ ഇത് ട്ടിങ്ങനെ അവര് കാണും അവര്കണ്ടെഴിഞാ അവര് ഫ്രണ്ട്സിന്ഷെയറൈയ്ത് കൊടുക്കും അവർക്ക്കിട്ടണത്അവരിങ്ങട്ട് ട്ടുംഷെയറെയ്യുംസ്കൂളില്ലാത്തദിവസങ്ങളിലൊക്കെഅങ്ങനെരുന്ന്കാ ൺണാണ
ആഹ് ഇവിടെ അങ്ങനെയൊക്കെ തന്നെ അങ്ങനെചോയിച്ചാ അങ്ങനെ പ്രത്യേകിച്ചിലങ്ങനെ
ആഹ് പ്രത്യേകിച്ച് ഒരു ആരായത ഉണ്ടാവലല്ലായെടത്തും കാണുല്ലേ ന്തിംഅതോ തമിഴ്, മലയാളം അതോ എല്ലാം മിക്സെയ്തിട്ട് എങ്ങനെയാണ് കാണാറ്
ഞാന് ഈ എന്താപറയാ ഇംഗ്ലീഷ്സിനിമഒന്ന് രണ്ടെണ്ണകിണ്ട്ട്ടിണ്ട് പിന്നെ ക്കിയോക്കെമലയാളന്നെകണ്ടേ തമിഴും അയിനോടൊന്നുംതാല്പര്യല്ല്യ
മ് മ് ഞാനുംഅവരിങ്ങനെകാണനെയിന്റെഎടെകൂടെകാണാറല്ലോ അപ്പഇപ്പോആദ്യോക്കെഞാനുങ്ങനെകണ്ടിരുന്നു കൂടുതലുംമമ്മൂട്ടിയുടെപടങ്ങളൊക്കെയിരുന്നുകണ്ടിരുന്നത്.
ആഹ ആഹ മം
പിന്നെ തമിഴ്സിനിമൊ ക്കെകാണായിരുന്നുതാമിഴേൻ്റെ വിജയിടത് സൂര്യൻ്റെഅങ്ങനെൊക്കെ ക്കെള്ളോര്തൊക്കെഇങ്ങനെ കാണുമായിരുന്നു. അയിങ്ങനെകേട്ടാകൊറെേക്കെ മനസ്സിലാവൊല്ലോഅങ്ങനെവെച്ചിട്ട് അയിന്റെചിത്രങ്ങള്അയിലെകഥാപാത്രം ത്രങ്ങളൊക്കെ ചെയ്താക്കിട്ക്കാറിയുന്നുഇപ്പൊ പിന്നെകൂടുതലയിന്ടൈമ് കിട്ടാറയില്ലഞാൻഫ്രീടൈമിലിങ്ങനെ എന്തേലൊക്കെവർക്ക് ചെയ്യുംപിന്നെ സ്റ്റിച്ചിങ്ങ്ചെയ്യും അങ്ങനെയൊക്കാവുമ്പോ പിന്നെ കൂടുതല് ടൈമ്കിട്ടാറില്ല പിന്നെരാവിലൊക്കെവീട്ടുജോലിയളത്ണ്ടാവും. പിന്നെവൈകീട്ടാണെങ്കിമക്കള് വരുമ്പോഅവരെനോക്കാണ്ടാവും രാത്രിയിലവര്പഠിക്ക ക്കുന്നകാര്യങ്ങുണ്ടാവുംപിന്നെഒരു പകല്കിട്ടുന്നകൊറച്ച്ടൈമല്ലേ അത്കൊറച്ചിങ്ങനെ വീട്ടില് പൂന്തോട്ടത്തിന്റെ പിന്നാലെ പിന്നെപച്ചക്കറിയുടെപിന്നാലെ അങ്ങനെയുംനടക്കും ബാക്കിയുള്ളടൈമ് പിന്നെപിന്നെ ഫോണ് മെക്കെന്നുംസിനിമകാണാൻ നൊന്നുംകിട്ടാറില്ലപിന്നെഇരിക്ക്മ്പെന്തേലുംവല്ലകോമ ഡിഅങ്ങനത്തെവല്ലറീൽസുംകണ്ട് കൊറച്ച്സമയംഇരിക്കുകന്നല്ലാതെ സിനിമൊക്കെനമ്മള്കാണുമ്പോ ഫസ്റ്റ്മുതൽലാസ്റ്റ് വരെകാണണല്ലോ അപ്പോഴല്ലേഅയിന്റെആഒരു കണ്ടൊരുഫീലിം നമക്ക്കിട്ടുള്ളു അപ്പപ്പ കൂടുതലുംകാണാൻകിട്ടാറില്ല.
ആഹ ഹാ ഹാ
മുമ്പൊക്കെസീരിയാലായിരുന്നു അമ്മമാരുടെൊക്കെ ഇപ്പൊതൊക്കെപോയിട്ടുണ്ട് ഇപ്പ ആരും ആഹ് ആഹ് മറ്റേതൊക്കെ കുഞ്ഞിന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാനിങ്ങനെസീരിയല് കണ്ടായിരുന്നു എന്നിട്ടവര് തൊടങ്ങിഅവസാനിക്കന്തേലും സർപ്രൈസ്വെച്ചിട്ടാണാല്ലോഅവസാനിക്ക അപ്പൊഅയിന്റെബാക്കിഭാഗം എന്താന്നുള്ളആകാംക്ഷയോടെ കാത്തിരുന്ന്കണ്ടിട്ടുണ്ടായിരുന്നു.
അ അ അ അ
പിന്നെ ബാലരമി മറ്റേ മൗംഗ്ലിടെ കഥകളൊക്കെ ഇങ്ങനെ തുടർ കഥകളിങ്ങനെ വായിക്കാന് അങ്ങനൊക്കെ പിറ്റത്താഴ്ചയും ആ കഥാബുക്കിന് വേണ്ടിട്ട്ങ്ങനെ വെയ്റ്റെയ്തിരിക്കും കുരുന്നുകള് അങ്ങനൊക്കെ വായിച്ചിട്ട് പ്പൊ വായനൊക്കെ മടുത്ത്ട്ടാ മടു ക്ക് ന്നല്ല അയ്നൊ തൈമ്ട്ടു ല. ഞ്ഞിപ്പോ എന്തെങ്കിലും വായിക്യാണെങ്കിൽ പോണ് ഫോണില് നോക്കിട്ടുള്ള വായനന്നല്ലാതെ ബു ക്കെടുത്തിട്ടുള്ള വായനൊക്കെ കൊറഞ്ഞു പോയിട്ടുണ്ട്
അ അ ആ
വായനോടൊക്കെ ഇഷ്ടാണോ വായനക്കെ ഇഷ്ടാണോ ചോയ്ക്യ
ആ വായന ഇഷ്ടാക്കുന്നെണ് പ്പം അങ്ങനെ ബുക്കൊന്നും വായിക്കണില്ല അപ്പ ടൈം ടൈമ് കിട്ടണില്ല
ടൈം കിട്ടാത്തത് കൊണ്ടല്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എങ്ങനെ പുറത്തു പോകാറുണ്ടോ ഇപ്പോഴതെങ്ങനെ സ്കോളേജിന്ന് മാത്രം എങ്ങനെയാണ് പോവല്
ആ ഇടക്കൊക്കെ ങ്ങനെ പോം ഇവിടെ അടുത്ത എവിടുക്കക്കെങ്ങനെ നടക്കാനോ കറങ്ങാ
അ ആ വരാ ഫ്രണ്ട്സൊക്കെ വീട്ടില് വരാറുണ്ടോ
ആ ണ്ട് ണ്ട് ഫ്രണ്ട്സ് പെരുന്നാക്ക് വരും ഇങ്ങനെ എന്തേലും ആവശ്യത്തി
ആ ഉ ഓണത്തിനൊക്കെണ്ടാവുമ്പോ അങ്ങോട് വരും പെരുന്നാളൊക്കെണ്ടാവും ങ്ങട് വരും അങ്ങനെയൊക്കെയരിം
ആ ആ അ ആ
ഉം
അങ്ങനക്കെയാണ്
ശരിയെന്നാ വിളിക്കാവേ
ആ എന്നാക്കെ